ഉം എന്തെക്ക്യണ്ട്?
എന്തൊക്കെ നല്ല വിശേഷം എന്തൊക്കണ്ട് ഇങ്ങളെ വിശേഷങ്ങളൊക്കെ?
ആഹ് ഒക്ക സുഖം തന്നേണ്.
ഉം. എന്നിട്ടെന്താ രാവിലത്തെ ചായേം കടിയൊക്കെ കഴിഞ്ഞോ? കുടി ഉണ്ടാക്കലൊക്കെ? ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
ഇണ്ടാക്കലോ?
ഉം.
അതെന്താ നേരം വൈകിയേ? അതോ ഈ നേരത്തെന്നയാണോ ഇണ്ടാക്കല്?
ഈ നേരത്തന്നെയാ ഇണ്ടാക്കല്. കുട്ടികൾ മദ്റസീലൊക്കെ പോയിക്കയ്ഞ്ഞാ അവിടെ ഒന്ന് കെടക്കും.
അപ്പൊ ഓര്ക്ക് പോണേന്റെ മുന്നേ ചായൊന്നും കൊ
വാണ്ട. ഉം. മദർസുട്ട് വന്നെയ് ഓരോരുത്തരുടെ വരഞ്ഞൂല് വന്നയ്ക്ക് ചൂടോടെ ചൂടോടെ ദോശ വേണം.
ആഹ് രാവിലെ മദ്രസുള്ളോരെയ്ക്കാരല്ലേ?
ആഹ് രാവിലെ മദ്രസ്ണ്ട്. അപ്പൊന്തിയ്യും നേരം വൈകീട്ട് ഇണ്ടാക്കും. മറ്റേ നമ്മൾ ചായുടിക്കാനാകുമ്പോത്തിന് ഇത് തണുക്കും അപ്പൊ ആർക്കും വാണ്ട.
ആഹ്.
എന്നിട്ടെങ്ങനെ ഇന്ന്, മഴക്കണ്ടോ അവിടെ?
ആഹ് ഇന്നിങ്ങനെ രാത്രി തുടങ്ങിയതാണ്. ഇപ്പ മഴയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ പാറ്റണ്
ചാറ്ന്ന്ണ്ട് ആഹ്. അതിവിടീം ഇണ്ടായിരുന്നു. ഞാ ക്കുണ്ടാർന്നു ഇന്നലെ രാത്രി തൊടങ്ങിയതാ മഴ. രണ്ടുസ്
ഉം. ഉം ഉം. ആഹ് ഇന്നലെയും മിനിയാന്നൊക്കെ വെയിലാ.
വെയിലാ. ഇവ്ട്ക്കും തന്നെ നല്ല ഇന്ന് നല്ല മഴയാണ്. രണ്ടീസം നല്ല വെയിലായി തുണിയേളൊക്കൊണങ്ങി. അതുകൊണ്ട്പ്പ ഇനി മഴന്ന് പെയ്താലും തോരിടാൻ സ്ഥലണ്ട്.
ആഹ്.
എന്നിട്ടെന്താ വർക്ക് ചെയ്യണണ്ടോ? എന്തേലും വർക്ക് എന്തേലും ചെയ്യണ ആളാണോ?
ഇല്ലല്ല. ഞാന് വീട്ടിലന്നെയാണ്.
ട്ടില്ള്ള വർക്ക്ണ്ട് ഒരുപാട്.
ആഹ് അത്ണ്ട്.
ഇന്ന്ട്ടെന്താ രാവിലക്ക് ഇണ്ടാക്കീത്?
രാവിലെ ദോശ.
ദോശയാ?
ഉം. ഇല്ല കറിയൊന്നുല്ല. ദോശങ്ങനെ ചൂടോട്ക്കെ തിന്ന് പോവു എല്ലാരും.
ആഹ് ആഹ്.
ഒക്കെ എല്ലാരും പോയി. ഇനിയിപ്പോ മദ്രസ്ക്കൊക്കെ ഇപ്പോ പോയിട്ടേള്ളൂ.
ആഹ് ഇനി പത്ത് ഒമ്പത് മണി ആവില്ലേ വരാൻ. അപ്പൊ സ്കൂളടുത്തന്നെയാണോ?
ആഹ് സ്കൂളടുത്തന്നെയാ, കൊറച്ചൊക്കെ. ഒരു പത്തിൻ പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനൊക്കെണ്ട്.
അങ്ങനല്ലേ.
ഉം.
വേറെ എന്നിട്ട് എന്തൊക്കെ. എന്തേലും ചെയ്യ, എന്താണ് ഇഷ്ടോള്ള കാര്യങ്ങളൊക്കെ?
കൊറേ പെയ്താല് എന്താ വെള്ളം കേറണ സ്ഥലൊക്കെയാണോ?
ഏയ് അല്ല. അങ്ങനൊന്നുല്ല. ഞങ്ങക്കിവിടെ നെരപ്പായ സ്ഥലാണ്. അടുത്തങ്ങനെ പൊയകളും, തോടുണ്ട്. ചെറിയൊരു കൈത്തോടാണ്. വെള്ളം കേറൊന്നും ചെയ്യില്ല. വലിയ പൊയയും തോടൊന്നും ഇല്ല. വെള്ളം കേറൊന്നും ചെയ്യില്ല ഞങ്ങക്ക്. നിങ്ങക്കോ നിങ്ങള് നിക്കണ സ്ഥലോ?
ഇവിടെ ഇല്ല
കുന്നിൻ ചെരിവൊന്നും അല്ലല്ലോ
മ്ഹ്
ഉം ഇന്നത്തെ കാലത്ത് മയ പെയ്താലും പേടിയാണ്
ആഹ് അതന്നെ
എന്താ സംഭവിക്കാന്നറിയില്ലല്ലോ
ഉം ഉം
മഴ പെയ്താ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങും ഒന്നും സംഭവിക്കല്ലേ എന്ന്
ഉം
ഒരോരോ ഇത് കേൾക്കുമ്പോ അമ്മക്കെ വെയിലാണെങ്കി വെള്ളത്തിന്റെ ക്ഷാമോം ആ അനുഭവങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വന്ന
ഉം
കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ഉണ്ടായ ഓരോരേ ഉരുൾപൊട്ടലുകളും
ഓഹ് വയനാടില് ഇണ്ടായതൊന്നും ല്ലേ മറക്കാൻ കയ്യൂല അതന്നെ
ഒരു രാത്രി കൊണ്ടാണ്
ആഹ് അതെ
ഇവിടെ ഇവിടെ നെരപ്പായ സ്ഥലാ കുന്നുഞ്ചേരിവൊന്നുമല്ല നല്ല സ്ഥലാണ് വെള്ളം കേറണ പേടിം കാര്യങ്ങളൊന്നും ഇല്ല
ആഹ്
എന്ത്‌ന് നിങ്ങക്ക് എന്തെങ്കിലും ചെയ്യാം പ്രത്യേകിച്ച് എന്തേലും വർക്ക് എന്തേലും ചെയ്യാൻ താല്പര്യള്ള വ്യക്തിയാണോ
ഞാന് ഇങ്ങനെ ഓരോരോ സ്റ്റാറ്റസ് വർക്കുകളൊക്കെ ചെയ്യല്ണ്ട്
ആഹ് നമുക്ക് വർക്കുകള്
പിന്നെ കൊറെ എണ്ണത്തിലൊക്കെ ഏഹ്
തല വെച്ച് നോക്കും
ആഹ് കൊറേണ്ണത്തില് തല വെച്ച് നോക്കീന് ഉം ഒരെണ്ണത്തില് വെച്ച് പെട്ട്ണ് കൊറച്ച് പൈസേക്ക പോയി ഉം
ഞാനും അങ്ങനെ ഒന്നില് പെട്ടു പിന്നെ ഒന്നിലും തല വെച്ച് കൊടുത്തിട്ടില്ല
പിന്നെ ഒന്നിലും ഞാനും തല വെച്ച് കൊടു ത്തിട്ടില്ല പൈസ കൊടുക്കണ പരിപാടിക്ക് പിന്നെ കൂടിയിട്ടേല്ല പിന്നൊക്ക ഫ്രീ ആയിട്ട് എന്തെങ്കിലും
ആഹ് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കില് നമ്മളത് ചെയ്യാ ചെലപ്പോ നമുക്ക് സ്റ്റാറ്റസ് വർക്ക് ഒക്കെ തരുലേ സ്റ്റാറ്റസ് വെക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ഓക്കെ ഇനിപ്പം ഇമ്മ ഞമ്മ ക്കൊന്നും കിട്ടീട്ടില്ലേലും കൊഴപ്പല്ല കാരണം
ഉം ഉം
നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ ഇതൊന്നും കിട്ടൂല്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാല്
മ്ഹ്
നമ്മള് നമ്മളേതായ ഉപകാരത്തിന് എടുത്തിട്ടുണ്ടാവൂല നമ്മളെ മക്കക്ക് എന്ത് ഒന്നും വാങ്ങി കൊടുത്തിട്ടുണ്ടാവൂല അത് നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ കളയും
ആഹ്
ഒരു വട്ടം തല വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്ന ഞാനതിന് നിന്നിട്ടില്ല അഹ്
ഞാനും ഞാനും കൊറേ കൊറേ ചെയ്ത്ണ് ഓരോന്നും കൊറേ ചെയ്ത്ണ് പക്ഷെ എതിന്നും എനിക്ക് പൈസ പോയ്ട്ടില്ലേനി എന്ക്ക ആ ഒര് സംഗതിയെ എനിക്ക് നല്ല നഷ്ടം വന്നണ് എത്രയോ ആ പിന്നെ അയ്യായിരോ അത്രെക്ക പോയി അയ്ലെറ പോയോരുണ്ട് ആഹ് അയ്ലാറ പോയോരു ഉണ്ട് മാലെക്ക പണയ വെച്ചാണ്ട് സ്വർണമാലെക്ക പണയം വെച്ചിട്ട് അയ്ല് കൂടിയൊരക്കണ്ട്
ഈ അധിക ഈ വീട്ടമ്മമാര വീട്ടിൽ വെറുതെ ഇരിക്ക്‌ണൊര എങ്കിലെക്ക ചെന്ന് ചാട്ണതേ ഒരെന്തെങ്കിലും വരുമാനാവുമല്ലോന്ന് വിചാരിച്ച്‌ട്ടാണ് എന്ത് ചെയ്ണ
ആഹ് ഞമ്ക്ക് ഏതാല് പൊറത്തു പോവാം കയൂല അപ്പ പിന്ന ഫോണ് വെച്ച്ട്ട് ചെയ്ണ പരിപാടികള് നോക്കി നടക്കുമ്പളാണ് ഇങ്ങനത്തെലക്ക പെട്ടു പോണത് ഉം
ഇൻക്കു അങ്നെ ഞാൻ തോനെന്നും കൊട്ത്തട്ടില്ല ചെറിയൊര്ദ്ദാണ് നമ്മള് ഇത് അടച്ച്ട്ട് ചേരാണ്
ആഹ് ആഹ്
ആഹ് അങ്ങനെ പിന്നെന്തെയ്തട്ടില്ല ഞാനന്ന് ചെയ്തട്ടൂല്ല ഞാ വേറൊരാളെ പെട്ത്തീട്ടുല്ല
അഹ്
ഓര അമ്മ്ൾ ക്ക്‌ ചെലപ്പോ ഒരു റുപ്യ കിട്ടൊന്ന് പറഞ്ഞാല് ഭയങ്കര അമ്മക്കിപ്പോ ഓരൊ നമ്മള വീട്ടിലുള്ളവര് പണിക്ക് പോയ്ട്ട് വേണം നമ്മള വീട് മൊത്തം കൊണ്ടടക്കാൻ
ആഹ്
ഇതെങ്ങനെ യാത്രകളൊക്ക ഇഷ്ടാണോ നിങ്ങക്ക്
ഓഹ് യാത്രകളെക്ക ഇഷ്ടാണ്
യാട് യാത്രകളക്ക എവ്ട്ക്ക് ലാസ്റ്റായി എവിട്ക്കെല് യാത്ര പോയതായി ഓർമ്മ ഒണ്ടോ
ലാസ്റ്റ് അർഞ്ഞാല് ഞ ഞങ്ങളിപ്പ അഞ് അഞ്ച് വർഷക്ക ആയ്ണ്ടാവും ഇപ്പൊ പോയ് ട്ട് വെല്ലിയ യാത്രക്കായ്ട്ട് പോയ്ട്ട് ഊട്ടി പോയതാണ് പിന്നെ ബീച്ച് അങ്ങട്ട് എടക്കടക്ക് പോവും
ങാഹ്
അങ്ങനെയാണ്
കുട്ട്യാൾക്ക് ഇഷ്ടാവോ ഇത് പറഞ്ഞ ചെറിയൊര്
ഓഹ് ആഹ് അതന്നെ
ഉം ഞാനും കൊറെ ആയ് പോയ്ട്ട് ഒരു വർഷംക്കായ് ഒരു വർഷല്ല ഒന്നര വർഷ ത്തിന് മേലായ് വല്ല്യ യാത്രെക്ക പോയ്ട്ക്കാം ലാസ്റ്റ് പോയത് ഊട്ടിലാണ് ഞാന്
ഊട്ടി പോയി അത് മോളൊക്കെ എന്റ മോളന്ന് ചെറുദ്ദാ
ആഹ്
അപ്പൊ അ അങ്ങന അന്ന് പോയതാ പിന്ന അങ്ങന പോയ്ട്ടൊന്നുല്ല പിന്നെ ഇങ്ങനെ ബീച്ച്ക് അങ്ങ്ട്ട് എ എത്ര പോയാലും മതിയാവുലല്ലോ അവ്ടെങ്ങനെ ഇരുന്നാല് ഉ അവ്ടങ്ങനെ ഇരുന്ന് അതൊര് രസാണ് എത്ര പോയാലും
കടപ്പുറൊം ആ തെരമാലയും
പിന്ന അവ്ട്ന്ന് പിന്നെ പലേ സ്നാക്സും കിട്ട്ല്ലോ
ആഹ്
ഏഹ് ഞ അങ്ങ് അതൊക്ക പിന്നെ അ അവ്ട ആദി അയ്ല പിന്നെ അവ്ടെ ഇരുന്ന് തിന്നണതും
ബീച്ച് ഭയങ്കര ഒര് വേറൊരു വൈബ് അന്നാണേ അന്ന് ഇഹ് പോണയ് കണ്ണു കണ്ണൂലെയ്ച്ച് ഇങ്ങക്കീ ബീച്ചല്ലാതെ വേറൊന്നുല്ലേന്ന്
ആഹ് അതന്നെ ക്ഷെ അത് അമ്ള് അ അമ്മള് ഫാമിലിന്റ ഒപ്പം പോമ്പോ അതഅയ്ല്ലെറെ
രസാണ് അത്ഞ്പ്പോ ഒറ്റക്ക് പോകുമ്പോ ചിലപ്പോ ഒരു പക്ഷേ അത്ര തന്നെ തോന്നൂല ഒരു ഒന്ന് രണ്ട് നമ്മക്ക് നമ്മള വൈബിനൊത്തവരു വേണ
ആ അത്വാണം
അത്ഞ് അല്ലാതെ ഒരു കൂട്ടർ ചിലപ്പോം നന്നായിട്ട് ആസ്വദിക്കണവരൊക്കെ ചെ ഒരു കൂട്ടര് കൂടുതൽ ആ വല്യൊരു എന്റർടൈയിൻമെന്റ് ഇല്ലാത്തരൊക്കെ ആവുമ്പോ അങ്ങനെ ഒപ്പം ഉണ്ടാവില്ല എല്ലാരും ഒരേ മാതിരിയാണെന്നുണ്ടെങ്കില് നല്ല രസമാണ്
എഹ് എഹ്
എനിക്കും ഇഷ്ടമാണ് ബീച്ച്
ഉം
ഞങ്ങളും ഇടക്കൊക്കെ പോകറുണ്ട് ബീച്ചക്ക് അങ്ങനെ പോകും കൊണ്ട പോക ചെയ്ത
ക്ക് പോകും അപ്പൊ ഞാൻ അധികം പോകലില്ല ഓലെ കൂടെ പക്ഷെ ഇടക്കൊക്കെ ഞാനും പോവും ഇവിടുന്ന് കുറവാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽന്ന് കുറവാ പോവല്
അത് എല്ലാരും അങ്ങനെ തന്നെയണല്ലോ പറയുന്നത് ന്റെഹസ്ബൻ ന്റ്ന്ന് അങ്ങനെ ഇപ്പൊ പിന്നെയും കൊണ്ടോവും ബാക്കിയൊന്നും എവിടുക്കും കൊണ്ടോ ഇല്ല ഇപ്പ പിന്നെ അത്യാവശ്യ ത്തിന് പൊറത്ത്ണ്ടോയി ഫുഡ്‌ ഫുഡ് ങ്ങിതരും
ആഹ് ഏ അത് ആദ്യൊക്കെ അങ്ങനെ തന്നെകാരം ഇപ്പൊ വേറെ വീട്ടിലല്ലേ
അ വേറെ വീട്ടിലൊന്നല്ല ഞങ്ങളാണ് ചേർത് ഞങ്ങക്ക് തറവാടാണ് വെറുതെ തന്നാലും ഭയങ്കരത് അറിയില്ലേ
ആഹ്
ഇവടെ വാക്കേ എന്താണ് ഏട്ടന്മാരൊക്കെണ്ടലൊക്കെ വേറെ വീട് വെച്ചു പോയി
ആഹ്
പിന്നെ ഓല് എവിടക്കേൽ കൊണ്ടു പോയി ഫുഡ്ക്കൊക്കെ ചെയ്യും എത് എവിടുക്കുല്ല നന്റെ വീട്ടിൽന്ന് പോവും പക്ഷെ അപ്പൊ സമ്മതിക്കൂല പോവാന് ഞങ്ങളനെ ഫാമിലിആയിട്ട് ങ്ങളെല്ലാരുംനും ഒരേ മാര്യാണ് ഒരേ ഇതായതൊണ്ട്
എഹ്
ഞങ്ങള അങ്ങനെ എല്ലാരും പോകും
ആ ആ ആ
ഇവിടുന്ന് അങ്ങനെ അധികൊന്നും പോവുല്ല ഇവിടുന്ന് അങ്ങനെ പിന്നെ അങ്ങനെ ഒ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട്ങ്ങെ ഫാമിലിയായിട്ട് ഏട്ടന്മാരെല്ലാരും ബാടെ പോവും ഇപ്പൊ പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവും
ആഹ് അങ്ങനെ ഓരോപ്പം പോയാലേ ഞമ്മക്കൊരു ഇത് കിട്ടുള്ളൂ
ആഹ് ക്ഷെ ഇവട്ന്ന് ഫാമിലി ആവുമ്പോ ഒരു സുഖം ഉണ്ടാവൂല
ആഹ് അല്ല സുഖല്ല അഞ്ഞിട്ടല്ല പക്ഷെ ഓരോ കൂടെ പോകുമ്പോ ഹസ്ബന്റ്ന്റെ കൂടിം മക്കളെ കൂടിം പോകുമ്പോ അത് വേറൊരു
ആഹ് അതൊരു അതൊര് സന്തോഷം വേറെ തന്നെയാണ്
ആഹ് അതന്നെ ഓല് നമ്മള കൊഡോവാ എന്നൊക്കെ പറയ്പോ അതോ ആദ്യൊക്കെ കൊണ്ടകവാ അത് പിന്നെയൊക്കെ കൊണ്ടുകുമ്പോ നമുക്ക് ഭയങ്കര
ഭയങ്കര സന്തോഷം നമ്മള് കാരണം കിട്ടാത്തത് ഒരുപാട് ആഗ്രഹിച്ചു കിട്ടല്ലേ ഇപ്പൊ കൊണ്ടോവും
ഉം
ബീച്ചിലൊക്കെ ഇപ്പൊ എവിടുക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് പോവല്ലേ എന്നൊക്കെ ചോദിച്ചാ എന്താണ് ആ എന്നൊക്കെ പറയും ഇപ്പ ആള് ഇവിടെ ഇല്ലാ നാട്ടില് ഇപ്പൊ പുറത്താണ്
ഉം
ആഹ് അയിന്റൊക്കെ ഒരു ഇതായിരിക്കും മറ്റേ നാട്ടിലന്നെ ആയീനന്ന് അല്ല ഇപ്പ അല്ലെങ്കിലും നമ്മൾ കൊറേ കഴിയുമ്പോ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട്
ഏയ് നല്ല ചേഞ്ച് വരും
നമ്മള് വരുന്ന കാലള്ള മാതിരിയാവില്ല പിന്നെ
ഏ ഹേ നല്ല മാറ്റം ഉണ്ടാവും ചെലപ്പോ നല്ലോ നല്ല സ്നേഹത്തില് ആ ഓക്കെ എന്നാല്